ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ഓഹ് നല്ല വിശേഷം
ആഹ് എന്താ മോളൊക്കെ വന്നോ
ആഹ് മോള് വന്നു ഇന്ന് വരാനൊരു അഞ്ച് മിനിറ്റ് വൈകി
ആഹ് അതെന്തെ
അറിയില്ല ബ്ലോക്ക് വല്ലതും കിട്ടിക്കാണും
ആഹ് അതെ അടുത്താണോ നെഴ്സെറി
ആഹ് നെഴ്സെറി അല്ല സ്കൂളാണ്
എത്രിലാപ്പോ
അവള് യു കെ ജി
ആഹ് ആഹ് ആഹ് ആ എൽകെ ആഹ് മനസിലായി കെ ജി ക്ലാസ്സിലാലെ നെഴ്സ ഞങ്ങള് ആഹ് ഞങ്ങള് യു കെ ജി എൽ കെ ജികൊക്കെ നെയ്സെറിന്നെന്നാ പറയാ
ആണോ ആഹ് ഇവിടെ നഴ്സറിന്ന് പർഞ്ഞ് ഇപ്പില്ല അംഗൻവാടിനെക്കെ നെഴ്സറിന്ന് പറയും ആഹ്
അങ്ങനെ എന്താ മോള് കഴിക്കല് വന്ന്ട്ട്
അവള് വന്നിട്ട് രാവിലെ നമ്മള് പലഹാരം ഉണ്ടാക്കൂലേ
ആഹ് ആഹ്
അത് തന്നെ അവൾക്ക് രാവിലെ ആഹ് ആ സമയത്ത് അത് കൊട്ക്കലില്ല അവൾക്ക് വേറെ എന്തെങ്കിലും ഇണ്ടാക്കി കൊട്ക്കല ചെയ്യാ
ആഹ് ആഹ് രാവിലെ പലഹാരം ആണോ ഇങ്ങള് ഇണ്ടാക്കെല്
ആഹ് ഞങ്ങള് പലഹാര ഇണ്ടാക്കെല്
എന്താ പലഹാരായിട്ട് എന്താ ഇണ്ടാക്കല്
ദോശ ഇണ്ടാക്കും ഇഡ്ലി ഇണ്ടാക്കും പുട്ട് ഇടിയപ്പം ചപ്പാത്തി
ഇന്നട്ട് അത് രാവിലെ രാവിലെ കൊടുക്കാതെ വൈകിട്ടാ കൊട്ക്ക
ആഹ് അവള് രാവിലെ പോവ്ന്ന നേരത്തെ അത് ആയിട്ട് ഇണ്ടാവൂല അവൾക്ക് ഞാന് പഴം വാട്ടിയതോ അങ്ങനെ എന്തെങ്കിലൊക്കെയാ കൊട്ക്കാ ആഹ് ദോശയൊക്കെ ആണെങ്കിലും മാവ് ഇണ്ടാവൂലൊ അപ്പ രാവിലെ അവൾക്ക് ദോശ ചുട്ട് കൊടുക്കും പിന്നെ ഇവിടെ ഇക്ക പുള്ളിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വൈഫ് ഇത് പൊടികളൊക്കെ സാമ്പാർ പൊടി രസപ്പൊടി ചട്നി പൊടിയൊക്കെ ഇണ്ടാക്കും അപ്പ ചട്നിപൊടി വേട് ച്ചോണ്ടൊന്ന്ട്ട്ണ്ട് അപ്പത് വെളിച്ചെണ്ണ അതിലേക്കിച്ചിരി വെളിചെണ്ണൊഴിച്ച് ചാലിച്ചിട്ട് കഴിക്ക്യാൻ നല്ല ടേസ്റ്റാ. അപ്പൊ ദോശമാവൊക്കെള്ള ദൊവസം രാവിലെ ഞാനവൾക്ക് രണ്ട് ദോശെണ്ടാക്കി കൊടുക്കും. അതല്ലങ്കില് പുട്ട്, ചപ്പാത്ത്യക്കെണെങ്കില് ആ നേരത്ത്ണ്ടാക്കൂല്ല.
ആഹ് ആഹ്
അപ്പവൾക്ക് പഴം എന്തെങ്കിലുണ്ടെങ്കി കൊടുക്കും ഇന്ന്പ്പൊ രാവിലെ അവൾക്ക് ദോശമാവ് കൊർച്ച്ണ്ടാറ്ന്നു അവൾ ക്ക് രണ്ടെണ്ണത്തിന്ളളത് ണ്ടാര്ന്നു. അപ്പൊ അവൾക്ക് ദോശെണ്ടാക്കി കൊടുത്ത് ഞങ്ങള് ബൂരിം ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ഇണ്ടാക്കി അപ്പൊ ബൂരിടെ മാവൊരിച്ചിരി ര് പ്പ്ണ്ട് അവൾക്കുള്ളത് ഞാൻ മാറ്റി വെച്ച്ട്ട്ണ്ട് അപ്പൊ അവൾക്കത്പ്പ ണ്ടാക്കി കൊട്ക്കണം. ആളിപ്പൊ തിന്നൊന്നുല്ല വന്ന് കഴിഞ്ഞാ നേരെ കുളിക്ക്യാൻ കേറും. മേലൊക്കെ കഴ്കി കഴിഞ്ഞ് പിന്നെ വന്ന് ഹോംവർക്കൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞി ട്ടെ ഭക്ഷണം കഴിക്ക്യൊള്ളു.
ഓഹ് ഹോം വർക്ക് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴി ക്കൊളളൂ ആഹ് ആഹ് ഉം ആഹ് അത് നല്ലാ നല്ലാ
കഴിച്ചിട്ടിരിക്കേന്ന് പറയുമ്പോ കേക്കൂല്ല.
ആഹ് ആഹ് അത് ചെലർക്ക്ണ്ട് ചെലേ ചെറ്യേ കുട്ട്യെളായാലും അവരെന്തേനും ചെയ്യാൻ കെര്ത്യാ അത് ഫുളള് കഴിഞ്ഞി ട്ട് സമാധാനായിട്ടിരിക്ക്യാന്ന്ള്ളത്. അങ്ങനെയുളളാ ളായിക്കോ ഉം ആഹ്
പ്പൊറക്കം വെരും അപ്പം ഹോംവർ ക്കെയ്യാൻ പറ്റില്ല.
ആഹ് ആഹ് ആഹ്
രാവിലെ നേര്ത്തെ എഴുന്നേക്ക്ന്നാണ് ആറ് ആറ് ആറേ കാലിന് എഴുന്നേക്കുവേ.
ആഹ് എത്ര മണിക്കാ പോക്കാ? ഏഴരക്കോ ആഹ് ആഹ് ആഹ് അല്ല പ്പൊ അത്രയും നേരത്തെ ത് തൊടങ്ങോ?
ആഹ് ഇവക്ക് എട്ടേ മുക്കാലിന് ക്ലാസ്സൊട്ങ്ങും രണ്ടെ പത്തിന് ക്ലാസ് കഴിയും.
ആഹ് ആഹ്
ഉം പിന്നെ വണ്ടീ
മറ്റോലെക്കെപ്പളാ പോവ്വാ?
ഒരാളേ ള്ളൂ.
അതല്ല ഹസ്ബെന്റും
ആഹ് ഹസ്ബെൻ് ജോലിക്ക് പോവുന്നത് പുള്ളി കറക്റ്റ് ടൈം പറയാം പറ്റൂല്ലാ. ആള് പ്രിന്ററിന്റെക്കെ സർവ്വീസിംഗാണ്. അപ്പൊ ഓഫീസ്ണ്ട് ആഹ് അത് കൂടാതിങ്ങനെ വർക്ക് വിളിക്ക്ന്ന സ്ഥൽത്ത് പോയി ചെയ്ത് കൊടുക്കും. അപ്പോ ലോങ് ന്ന് വല്ലോം കോള് വെരാണെങ്കില് ആള് നേരത്തെ പോകും ഇപ്പൊ ജി ല്ല ജില്ല കഴി കടന്ന്ള്ള വർക്കൊക്ക്യാണെങ്കിപ്പോ ഇപ്പൊ ഞങ്ങള് എറണാകൊളാണ് പുളളിക്ക് തൃശ്ശൂര് ഭാഗത്തൊ അല്ലെങ്കില് ആലപ്പുഴ അപ്പറെ കോട്ടയം അങ്ങോടേക്കെക്കേണെങ്കില് രാവിലെ ബ്രെക്ക്ഫാസ്റ്റൊന്നും കഴിക്കാൻ നിക്കൂല്ല ആള് നേര്ത്തേ പോകും ചെലപ്പോ ഇടി ക്കിലെ മൂന്നാറൊക്കെ കിട്ടല്ണ്ട് വർക്കേ. അതൊക്കെ വല്ലപ്പോ ആഹ് അതൊക്കെ വല്ലപ്പോഴേ ഒള്ളൂ കാരണം ഒരു വർ ക്കിനായിട്ട് പുള്ളി പോകൂല്ല ഇങ്ങനെ പെന്റിങില് വെക്കും പെന്റിങ് ല് വെച്ച്ട്ട് ഒന്നിലധികം ഉള്ളപ്പൊന്നിച്ച് അല്ലാതെ നമ ക്കൊരു വർക്കിനായിട്ട് പോയി വരല് മൊതലാവൂല. അപ്പൊ ചെറിയ വെല്ല കംപ്ലയിന്റൊക്കെ ആണെങ്കില് ഫോൺ വിളിച്ച് അവര് തന്നെ ആഹ് ചെലപ്പോ പേപ്പറ് വല്ലോ ഡാം ഏഹ് കുടുങ്ങിയതൊ അങ്ങനെ എന്തെങ്കിലൊക് ക്കെ ആണെങ്കി ഫോണി കൂടെ തന്നെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് തീരേ അതുപയോഗിക്കാൻ പ റ്റാത്ത കേസൊക്കെ ആണെങ്കില് ആള് നേരിട്ട് പോവൊള്ളൂ. പിന്നെ ഇവിടെ അടു ത്തൊക്കെയാണെങ്കില് ഒമ്പത് പിന്നെ ആൾക്കൊരു സ്വഭാവമുണ്ട് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മണിക്കൂറ് കഴിഞ്ഞേ എറങ്ങുള്ളൂ.
ആ ഹ് ഹ്
ഇന്നലെ പ്പൊ, ഇന്നലെ രാത്രി കെടക്കാൻ നേരത്ത് പറഞ്ഞു, നാളെ നേരത്തേ പോണംന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നേരത്തെ എത്ര മണിക്കാന്ന് ചോദിച്ചപ്പോ സമയം രാവിലെ പറയാംന്ന് പറഞ്ഞേ. എന്നിട്ട് രാവിലെ ഞാൻ ചോദിച്ചു, എപ്പഴാ പോണേ കാരണം എനിക്ക്ണ്ടാക്കാനാണ് എഹ് ഇണ്ടാക് ക്കി വെക്കാൻ, അപ്പൊ എന്റെടുത്ത് പറഞ്ഞു, ഒമ്പത് മണിക്ക് പോവും. അപ്പ ഞാൻ പറഞ്ഞു അപ്പ പത്ത്
പത്ത് മണിക്ക്ലേ അങ്ങനെ ആയതോണ്ട് ഞമ്മക്ക് അങ്ങനെ തന്നെ ചെയ്യും ചെയ്യ,. ഇപ്പൊ പല ഉണ്ടാക്കാല്ലതൊക്കെങ്ങനെ ചെയ്യാ
ആഹ് ഈ ഭൂരി ഒക്കെയാവുമ്പൊത്തേക്ക് ആള് കുളിക്കാൻ കേറുമ്പോ ചൂടോടെ ഇണ്ടാക്കിയാ മതി. അതൊക്കെ ചൂടോടെ കഴിക്കണവല്ലോ, അപ്പൊ ഞാന് ഏഹ് ആ കൊച്ചിനെ വി ട്ട് വന്നിട്ട് പിന്നെ ആൾക്ക് കാപ്പി ഇണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഞാ ന് ഭൂരിക്ക് കൊഴച്ച് വെച്ച്, പിന്നെ ഞാൻ കാപ്പി കുടിച്ച് ഇന്ന് കാപ്പിയാക്കി, സാധാരണ ഞാൻ രാവിലെ കാപ്പി കുടിക്കാറില്ല. അപ്പൊ ഇന്ന്പ്പോ ഒരു വെറൈറ്റി ആയിക്കോട്ടേന്നോർത്ത്, ആള് കാപ്പിയേ കുടിക്കുള്ളൂ രാവിലെ. പാൽ കാപ്പി. അപ്പൊ ഞാനും ആ കൂട്ട ത്തില് കാപ്പിയെടുത്ത്. പിന്നതൊക്കെ കഴിഞ് കെഴങ്ങ് അരിഞ്ഞ് അതിന്റെ മസ് സാലക്കറിയൊക്കാക്കി കുക്കർല് അടിച്ചൊക്കെ വെച്ചു. പിന്നെ ആള് കുളി ക്കാൻ കേറുമ്പോ താളിക്കാന്നോർത്തു. പിന്നെ ഞാൻ നോക്കുമ്പൊ ടി വി ഓഫെയ്ത് ആളെ കാണാനില്ല. റൂമിന്റെ ഡോർ അടിച്ചിട്ടേക്കുക. അപ്പ ഞാൻ കുളിക്കാൻ കേറീന്നോർത്തിട്ട് പിന്നെ നേരംഇല്ലലോ, പെട്ടെന്ന് വരും. ഞാൻ വേഗ് ഗംതന്നെ കറി താളിച്ച് കഴിഞ്ഞിട്ട് ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് പൊർത്തുന്ന് കേറി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു. കുളിക്കാൻ പോയില്ല. ഇല്ല പോവാൻ പോണേഒള്ളൂന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സം പതുക്കെ സ്പീഡൊക്കെ കൊറച്ച് പതുക്കെയാക്കി.
ആഹ് അങ്ങനെയും കഴിയൊല്ലോ.
ആഹ്
അത് പെട്ടെന്നാണെങ്കിൽ പെട്ടെന്നാക്കാനും സാവധാനാണെങ്കി സാവധാനാണെങ്കി സാവധാനാക്കാനും കഴിയൊല്ലോ അമ്മ ക്ക്. ആഹ് പിന്നെന്തൊക്കെയാണ് മഴയൊക്കെ ഉണ്ടോ?
ദേ ഇപ്പ പൊടിയുന്ന് ണ്ട്.
ആഹ് ആഹ് മോള് വർക്കൊക്കെ സ്വന്തായിട്ട് ചെയ്യോ?
ആഹ് അവള് തനിയേ എഴുതിക്കോളും.
ആഹ് ആഹ്
ഇപ്പ ഇന്നെഴുതാൻ കൊടു ത്ത് വിട്ടേക്ക്ണത് ബീ ലെറ്റർ ബീ വെച്ചിട്ടുള്ള വാക്ക്കള്.
വാക്കുകള്. അത്ങ്ങള് സ്വന്തായിട്ട് എവിടുന്നാ എഴുതാ, ബുക്ക്ന്ന്ട്ത്ത്ട്ടോ?
അല്ല ടീച്ചർ എഴുതി കൊടുത്തു വിടും. ഹോംവർക്കെയ്യാനുള്ളത് ബുക്കില് എഴുതി കൊടുത്തു വിടും. അപ്പൊ ഞാന് അവരെ അവരെ ക്ലാസ്സീന്നൊരു വട്ടം എഴുതിപ്പിക്കും ഒരു പേജ്ഫുള്ള് എന്നിട്ടത് തന്നെ ഹോംവർക്ക് കൊടുത്തു വിടും. അപ്പൊ ഞാൻ അവളെ കൊണ്ടത് വായിപ്പിച്ച് അവൾക്ക് വായിക്കാൻ അറിയണ് ഇണ്ടോന്ന്. അപ്പൊ അവള് വായിക്ക്ണ് ണ്ട്. പിന്നെ ഇനിയിപ്പ പറഞ്ഞെഴുതിക്കോളു. നമ്മള് അങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന്
ആഹ് അല്ല സ്വന്തായിട്ട് ചെയ്യാണ് ആഹ് സ്വന്തായിട്ട് ചെയ്യ്ണതാണെങ്കി അതാണ് ഏറ്റവും നല്ലത്.
ആഹ്.
എപ്പോഴും നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ കഴിയണംന്നില്ല. ചെലപ്പം ഞമ്മൾ ഇടയിൽ തെരക്കിനിടയില് ഒക്കെ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ. അപ്പം സ്വന്തായിട്ട് ചെയ്യാണെങ്കി അത് ഏറ്റവും നല്ലതാ.
ആഹ് പിന്നേ എന്തെങ്കിലും ബുക്കിലെന്തെങ്കിലും എഴുതാന് കളറെയ്യാനൊക്കെ ഇണ്ടെങ്കി ഞാൻ കൂടെ ഇരിക്കും. കാരണം ചെലപ്പോ ഇവള് കളർ എഴുതിയേക്കുവായിരിക്കും. ഏതാ കൊടുക്കണ്ടേന്നുള്ളത് അപ്പൊ ഇവളെ കളറിന്റെ എല്ലാത്തിന്റെ സ്പെല്ലിംങ്ങൊന്നും പഠിപ്പിച്ചിട്ടില്ല.
ഇല്ല ആയിട്ടില്ലല്ലോ ചെറിയ ക്ലാസ്സില് ആയിട്ടില്ലല്ലോ പറയാ.
ആഹ് അവൾ അവരിപ്പോ റെ ഡ്, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് അങ്ങനെ കൊറച്ച് കളുകൾ മാത്രം സ്പെല്ലിംഗ് പഠി പ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അറിയൂല്ല അപ്പം നമ്മൾ ഇരുന്ന് പറഞ്ഞ് കൊടുക്കണം. അതുപോലെ ചെലത് ഏഹ്. ബ്ലൂ തന്നെ ലൈറ്റും ഡാർക്കും കൊടുക്കണ്ടതുണ്ട്. അപ്പൊ ബ്ലൂന്ന് കണ്ട് കഴിഞ്ഞാ ബ്ലൂ വായിക്കാനറിയാ അപ്പ ആള് ചിലപ്പോ ലൈറ്റ് ബ്ലൂ കൊടുക്കും. അപ്പ അവിടെ ചിലപ്പോ കൊടു ക്കണ്ടത് ഡാർക്ക് ആയിരിക്ക്യും. അപ്പൊ ഞാന് കൂടെ ഇരിക്ക്യും. അങ്ങനെ ഇരിക്കും ഞാൻ എന്തായാലും പഠിക്ക്ണോട്ത്ത് ഞാൻ ഇണ്ടാകും. എന്താ ചെയ്യ്ന്നേന്ന് ചെല നേരത്ത് പറഞ്ഞൊന്നും എഴുതൂല.
ആഹ് ആഹ് ആഹ്. അത് ഞാൻ ഇന്റെ മോളെ അങ്ങനെ തന്നെ. സാധാരണ വിട്ണെ വർക്കൊക്കെ ഓൾ സ്വന്തായിട്ട് ചെയ്യും. പിന്നെ എക്സാം ആവുമ്പം ഞാൻ ഒരു ഒരുമിച്ചിര്ന്ന് പഠിപ്പിക്കലാണ്. അപ്പൊ ഞമ്മക്ക് പഠിപ്പിക്കാഞ്ഞാ ബുദ്ധിമുട്ടാണ്. ഓള് നാലാം ക്ലാസ്സിലാണ്.
ഉം.
ആദ്യേ അങ്ങനെ തന്നേണ്. വർക്കൊക്കെ സ്വന്തായിട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ ഞാനും നോക്കും. നോക്കാഞ്ഞാ പറ്റില്ല ചെലപ്പോ എവിടെങ്ങനെയൊക്കെ തെറ്റിപ്പോയീനെങ്കി ഞാൻ ഹെൽ . അതൊക്കെ വർക്കൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റില് നല്ല ഇൻട്രസ്റ്റില് ചെയ്യൊക്കെ ചെയ്യും. ഓള് സ്വം ഒറ്റക്കേ ഉള്ളു വീ ട്ടില് ഒറ്റക്കാവുമ്പം പിന്നെ ഇന്ക്ക് അന്ന് കളിക്കാനൊന്നും ആരൂല്ല. ഇപ്പോഴാ താഴെ രണ്ടാള് ഇണ്ടായത്.
ആഹ്.
അന്ന് ഒറ്റക്കാവമ്പം ഓല്ക്ക് ഓലെ പഠിത്തിം കാര്യങ്ങളും മാത്രേ നോക്കാനൊള്ളൂ. പൊറത്ത് വല്ലാണ്ട് കളിക്കാനൊന്നും പോകൂല. ഇപ്പളാ പി പിന്നിം പോകല് തൊട്ങ്ങ്. രണ്ടു കുട്ട്യേള് ഇപ്പോ ചെറ്യേ രണ്ട് കുട്ട്യേളാ.
എത്ര വയസായി?
ഉം. ഒരാക്ക് രണ്ടു വയസ്സായി ഒരാക്ക് ഉം ഡെലിവറി കഴിഞ്ഞ് നിക്കാ.
ആണോ ആഹ് ആഹ്. മോ ഉം താഴെം മ പെൺകുട്ടികളാ ആൺകുട്ടികളോ?
അല്ല രണ്, താഴെല്ലെ രണ്ടാള് ര് ആൺകുട്ടിയേള് മേലേ മോളാണ്.
ആഹ് ആഹ് ആഹ്. അപ്പൊ കുഞ്ഞാവ എങ്ങനെ രാത്രി ഒറക്കോക്കെ ഇണ്ടോ?
ഒറക്ക് രാത്രി കൊറവാ. ഇപ്പം റെ ഡിയായി വര്ന്നോണ്ടിരിക്ക്ണ്ട്. ആദ്യം തീരെയില്ലേനി ഇപ്പോ റെഡിയായി ഇങ്ങനെ വന്നോണ്ടിരിക്ക്ണ്ട് അങ്ങനെ റെഡിയാകും. ചെറിയ കുട്ടികളാവുമ്പെ ഡെ ആ സമയത്ത് ഒരു ഇതെല്ലാരും പറയ്ണ്ട് അങ്ങനെത്തെന്നേക്കാരം പിന്നെ റെഡി ആയി കൊണ്ടിരിക്കും പറഞ്ഞ്
ഏഹ് പക്ഷെ ഇവള് എൻ രാത്രി അങ്ങനെ ഉറക്കം ഉണർന്ന് ഇങ്ങനെ കരച്ചില് ബഹളം ശല്യപ്പെടുത്തൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലാട്ടോ എന്റെ ഓർമയില് ആ നാല് നാല്പത് ദിവസത്തിന്റെ എടേല് ഒരൊറ്റ ദിവസം മാത്രം രാത്രി വാശി പിടിച്ച് കരഞ്ഞിട്ടൊള്ളൂ അത് നമ്മള് മടീല് വെച്ചിങ്ങനെ ആട്ടിആട്ടി കൊട്ത്താ ഒറങ്ങും കെട ത്തിയ അപ്പം തന്നെ എണീറ്റ് കരയാ ഒരൊറ്റ ദിവസം മാത്രം
അങ്ങനെ തന്നെയാണ് ഇവനും കാട്ടല് നമ്മളെ മടീന്ന് നല്ല എന്തെങ്കിലുണ്ടെങ്കി നമ്മളെ മടിന്നയാലും കരയല്ലോ ഇത് അതെല്ലാം കെടത്ത്മ്പളാണ് ആ കര
കെടത്തുമ്പോ ആ ഒരൊറ്റ ദിവസം മാത്രം അപ്പൊ കുളിപ്പിക്കാൻ വെര് എന്നെ കുളി പ്പിക്കാൻ വന്നിര്ന്ന ഇത്ത പറയും മോളെ ഏ കഴിവതും നമ്മള് മടിയിലെട്ത്ത് വെച്ച് കുലുക്കി ഉറക്കാതിരിക്ക്ണതാ നല്ലത് കാരണം കു ട്ട്യേള്ക്ക് അത് രസം പിടിച്ച് ശീലായി കഴിഞ്ഞാല് പിന്നെ അല്ലാ തെ ഒറങ്ങൂല പക്ഷെ ആ ഒരൊറ്റ ദിവസം മാ ത്രം അല്ലെങ്കില് ഇവള് പാല് കൊടുത്ത് നമ്മള് രാത്രി ഒറക്ക്ണു ഏഹ് പിന്നെ ഉറക്കം ഉണർന്ന് വിശന്ന് കഴിയുമ്പോ കരയും അപ്പ പിന്നേം പാല് കൊടുക്കും പാല് കുടിച്ച് കഴിയുമ്പോ ഉറങ്ങും അങ്ങനെ രാത്രി അങ്ങനെ അലമ്പ് പ ചെലവര് പറയും പകല് കുട്ടികൾ ഒറങ്ങി കഴിഞ്ഞാ രാത്രി ഉറങ്ങൂല ഇവള് അന്നും അതെ ഇന്നു അതെ പകലങ്ങനെ ഉറങ്ങിയാലും രാത്രി കിടന്നോളും
ആഹ് ആഹ് അങ്ങനാണെ കൊഴപ്പൊന്നുല്ല ഇന്നാ ശെരിട്ടൊ ഇന്നാ ആഹ് ആഹ് ഓക്കെന്നാ
ഓക്കെ